ആ കേക്കാമോ ആഹ കേക്കാം
ആഹ എന്താ സുഖമാണേ
ആ സുഖം
ആഹാരെക്കെ കഴിച്ചോ
ആഹാരൊക്കെ കഴിച്ചു മഴയണ്ടോ അവിടെ
ഇവിടെ മഴയില്ല രണ്ടു ദിവസം കൊണ്ട് നല്ല വെയില
ആ ഇവിടെ ഇപ്പൾ വൈകിട്ട് മഴ വന്ന് ചെറുതായിട്ടൊന്ന് പെയ്ത്
ആണോ
ഉം
പിന്നെ അആ ആഹാരം കഴിച്ചോ
ആ ആഹാരം കഴിച്ചെറുതായിട്ടന്ന് കഴിച്ചു പിന്നെ താഴം കുടിക്കണം ചായ കുടിച്ചു
പിന്നെ വീട്ടില് ആരൊക്കെണ്ട്
വീട്ടില് മക്കള് ഉമ്മ പാപ്പ എല്ലാരുംണ്ട്
പിഞ്ഞുമൊക്കെ വാണാ
അല്ലല്ലവല്ല്യ മക്കളാ പോട കാര്യ അവിടെ എങ്ങനെയാ
ഇവിടെ മോനുണ്ട് അമ്മയുണ്ട് ഞാനും
ആ
പിന്നെ യാത്രയൊക്കെ പോവാൻ ഇഷ്ടാണോ
ആ യാത്രയെക്കെ പോവാൻ ഇഷ്ടമാണ് സ്ഥിരമായിട്ട് പോവറ് പോവാറുണ്ട്
അ അ ആ സിനിമ കേക്ക പോകോ
സിനിമക്ക് അങ്ങനെ പോവാറില്ല കൂടുതൽ ട്രാവലിങ്ങ് ആണ് ഇഷ്ടം യാത്രയാണ് ഇഷ്ടം
ആ ആ വീട്ടിൽ കൃഷിയൊക്കെ ഉണ്ടോ
ആ കൃഷിയുണ്ട് കൃഷി പിന്നെ ചെറുതായിട്ട് ചെറിയ രീതിയില് വീട്ടിന്റെ പറമ്പില് കൃഷി ചെയ്യുന്നുണ്ട്
ആഹ ആ ഞാനും അങ്ങനെയാ ചെറുതായിട്ട് വലിയ്യ രീതി ല്ല നമ്മള ആവശ്യത്തി എന്തെങ്കിലും
ആഹ നമ്മളവിടെ അങ്ങനെ തന്നെ പച്ചമുളക് പയറ് വെണ്ടയ്ക്ക അങ്ങനെ ചീര അങ്ങനെയുള്ള ചെറിയ ചെറിയ സാധനങ്ങള്ൾ
ബാക്കിയൊക്കെ പെറത്തുന്ന് തന്നെ വാങ്ങുന്നല്ലേ
നമ്മള് ഡെയിലി ഉപയോഗിക്കുന്ന പച്ചമുളക് ഇതൊക്കെ നമുക്ക് സ്ഥിരം കിട്ടാറുണ്ട് ിക്കന്ന
ഞാനും അതൊക്കെ തന്നെ ഇവിടെ നട്ടത് പയറൊക്കെ ഇഷ്ടംപോലെ ഇണ്ടായിരുന്നു
ങ്ങക്ക് പയറ് പക്ഷേ പയറുണ്ട് പക്ഷേ പയർ അങ്ങോട്ട് പിടിക്കുന്നില്ലന്ന് പറഞ്ഞാൽ ഇല കുരുടി അന്ന് പയറും ആഹ പയറും പാവലും അങ്ങോട്ട് തിരിച്ചു വരത്തില്ല അഥവാ വന്നാലും ചെറുതായിപ്പോവും പുഴു
ഒഴിവാണോ?
ഉം
ഞങ്ങളോടെ ഇപ്രാശ്യം കുറ ഇഷ്ടംപോലെ വ് ഉണ്ടായി.
ആഹ ആഹ പച്ച മൊളന്നൊന്നും കൊഴപ്പല്ല. പച്ചമൊളകും ഉണ്ടമൊളകും കാന്താരി അങ്ങനെ. ന്നാരു
അതൊക്കെ പുഴുല്ലോ തിന്നത്തില്ലല്ലോ അവർക്കറിയാത് എരി ഉള്ളതാണെ
ആ അതോണ്ട് അതിനൊന്നും കൊഴപ്പല്ല.
പിന്നെ
ആരാ?
രാവിലെ കാപ്പി
ആഹ രാവിലെ കാപ്പി. രാവിലെ കാപ്പി പിടിച്ചിട്ട് ന്നെ ഉച്ചക്ക് ചോറ്.
അല്ല നാളെ നാളെ കാപ്പി എന്തോന്നു?
നാളെ അപ്പം.
ആ ആട്ടിയോ അതോ പൊറുത്തുന്ന് കവർമാവോ?
പത്ത് മണിയൊക്കാകുമ്പഴേ ആട്ടെത്തൊള്ളൂ.
ആഹ ആഹ
ങ്ങനെ പിന്നെ മീനൊക്കെ കിട്ടിയോ താ?
ആ വെ നൊന്ന് മേടിച്ചില്ലാരുന്നു. ഞായറാഴ്ച്ചാണ്ട് ചിക്കൻ മേടിച്ചായിരുന്നു.
ഞങ്ങളിന്ന് പച്ചക്കറി മേടിച്ചു സാമ്പാർ. ആ പച്ച ചക്കറി മേടിച്ച് സാമ്പാറ്. ഉ മീമേ ടിച്ചില്ല ഞായറാഴ്ചയായോണ്ട് മീൻ തൽക്കാലം മീൻ സ്ഥിരം മേടിക്കും ഞായറാഴ്ചയാ മീൻ കൊണ്ടുവരും വീട്ടിനമുറ്റത്ത് കൊണ്ടുവരും മീൻ.
ആ എവിടെയും എൻറെവടെയും വീട്ടില് കൊണ്ടുവരും.
ആ ആ ആ ഒരു കിലോമീറ്റർ അടുത്ത.
ഒരു കിലോമീറ്റ റുണ്ടോ? ആ
പിന്നെ?
വേറെന്താ? അപ്പ മഴ ഇപ്പവ്ടെ വെയിലാണല്ലേ?
ഇവിടെ രണ്ടു ദിവസം കൊണ്ട് നല്ല വെയ്ല. മറ്റത് ഒരാഴ്ച മഴയായിരുന്നു.
ആഹ ഇവിടെ രണ്ടൂസം കൊണ്ട് വെയിലുണ്ടായിരുന്നു ഇന്ന് വൈകിട്ടായപ്പഇത്തിരി മഴചാറി.
മഴഞ്ഞ് മാറിയാന്നറിഞ്ഞൂടാ. പിന്നെ ഞങ്ങൾക്ക് വിടെ ഏഴ് ആറേഴ് മാസം കൊണ്ട് വെള്ളൊന്നുല്ലായിരുന്നു.
ഓ അത് ശരിയാ എന്ത്
പൈപ്പൊക്കെ റോഡിന്റെ പണി നടക്കുന്നൊണ്ട് പൈപ്പൊക്കെ പൊട്ടി
ഓ ശരി..
പൈസ കൊടുത്താ വെള്ളം മേടിക്കുന്നത്.
എങ്ങനെ മേടിക്കും ടാങ്കിനെയാ അങ്ങനെ ടാങ്കിനെ
ആ ടാങ്കില് ഒരു ടാങ്ക് വെള്ളം വീട്ടിക്കൊണ്ട് തരണെന് മുന്നൂറ്റമ്പത് രൂ ഇല്ല്യ
മ ശ് ഉം
ഇപ്പൊ ഇന്നലെ വന്ന് അവര് വന്ന് ശരിയാക്കി തന്ന് ഇന്ന് തൊട്ട് വെള്ളം വന്നു
ഉം ഉം അതെ ക്ഷാമൊണ്ടോ
ഓ ഏഴു മാസംണ്ട് അവിടെയോ കെണറാണോ
എന്തോ ഇവിടെ കെണറുണ്ട് ഞങ്ങളക്കെ വെള്ളം ഇല്ലാത്ത കൊണ്ട് ഞങ്ങള് കൊഴൽ കേണറ് അടിച്ച് കൊഴൽ കെണറ്
ആ ആ ആ ആ
മഴയാകുമ്പം കെണറ്റിലും വെള്ളം ഒണ്ട് കൊഴൽക്കിണറ്റി ലും വെള്ളം ഒണ്ട് ഉം
ഞങ്ങള് ഏഴു മാസം കൊണ്ട് ഭയങ്കര ബുദ്ധിമുട്ടാരുന്നു ഉം
അങ്ങനെ
പിന്നെ തെ ഓ
ഖോ
മക്കള് എന്ത് വലിയ പിള്ളേരെന്നാ
മൂന്നു വയസ്സ്
ആ പഠിക്ക്യാണോ
പിന്നെ അവിടെ ആ ജോലിക്ക് പോകു ന്നുണ്ട് ഇനി എന്താ പരുപാടി
പിന്നെ ഇനി എനിക്ക് കാപ്പി ഉണ്ടാക്കണം
ആ വയ്കിട്ട് കാപ്പി അല്ലേ
ആ
ഉ അന്ത്‌ എന്തെങ്കിലും അ അസുഖം ഷുഗറോ അങ്ങനെ എന്തെലും ഉണ്ടോ
എനിക്ക് ഷുഗറൊണ്ട്
ആ അങ്ങനെ ആ അപ്പൊ ഒരു നേരെ ഒള്ളു
ചിലപ്പോ കഴിക്കണോന്ന് തോന്നിയാ രാത്രി ചോറങ്ങ് കഴിക്കും
ആ ആ
കാപ്പി ഒണ്ടാക്കാൻ മടിച്ച് ചോറ് കൊറച്ച് ചോറെടുത്ത് കഴിക്കും
ഓ ഇവിടെ എനിക്ക് ഷുഗറ് കുറവാണ്
ആ എനിക്ക് കൂടിയും ഇരുന്ന് കൊറഞ്ഞും ഒരു ദിവസം നോക്കുമ്പം കൊറഞ്ഞിരിക്കും ഒരു പിറ്റേന്ന് പോകുമ്പം കൂടിയിരിക്കും അങ്ങനെ എന്താ വല്ല മരുന്ന് കഴിക്കുന്നുണ്ടോ
ഇല്ല ഇല്ല മധുരമെല്ലാം കഴിച്ചു
ആ
മധുരം അങ്ങനെ എനിക്ക് താല്പര്യം ഇല്ലാത്ത കൂട്ടത്തിലും കൂടെയാണ് അതുകൊണ്ടാണ് അത്രയും കുറവ് അവരെല്ലാം മധുരം ഒരു
ഇഷ്ടി അതും അത്രേം ഒരു താൽ താല്പര്യം ഇല്ലല്ലേ ആഹ് അതുകൊണ്ടാണ്
ങ്ങ
നമ്മള് ഞാനും ഇങ്ങനെന്നെ കഴിക്കാതെ ഇരിക്കുമ്പോ അവിടെ ജോലി സ്ഥലത്ത് എന്തെങ്കിലും ഫംഗ്ഷനൊക്കെ വരുമ്പോ മധുരമൊക്കെ വിളമ്പും അപ്പോഴും കഴിച്ചോവും
ഉം ഉം
അപ്പൊ അവര് പറയും വേണ്ടാന്ന് പറഞ്ഞാല് വല്ലപ്പോഴും ഒരു ഇത്തിരി പോലം കഴിക്കണത് കുഴപ്പമില്ല ഇല്ലാന്നൊ പറയുമ്പോം പിന്നെ അങ്ങ് കഴിക്കും
എന്താ ഹോസ്പിറ്റലിൽ കാണിക്കുന്നത് അതാ ഇൻസുലിൻ ആണം എടുക്കുന്ന
ഇല്ല അത് ആശുപത്രിയുണ്ട് അവിടെ കാണിക്കും ഞാൻ
അ
ടി വി ഇട്ടേക്കുന്നോ
ഇല്ല ഇല്ല ഞാനൊരു ഷോപ്പിലാ അപ്പ അവിടെ ഇരുന്ന് വിളിക്കുന്നത്
ആ സൗണ്ട് ഏതെയാ
സൗണ്ട്
മക്കളക്കെ അവിടെ ഉണ്ടാ
എന്തോ
മക്കൾ അവിടെ ഉണ്ടാ
ഇല്ലല്ല ഞാനൊരു ഷോപ്പില് ജോലി ചെയ്യുന്നത്താണ് അപ്പോൾ അവിടുത്തെ സ്റ്റാഫുകളും
ആഹ് ഹാ ഓ അത് ശരി പിന്നെ
അത്താഴം ഒക്കെ കഴിഞ്ഞോ
ഇല്ല ഇല്ല കഴിച്ചില്ല ഇനിയിനി വീട്ടിൽ പോയിട്ട് വേണം കഴിക്കാൻ
ഉം
ഉ
പിന്നെ
ഉ
മാർക്ക അവിടുത്തെ മാർക്കറ്റ് ഒക്കെ അടുത്ത് തന്നെ
മാർക്കറ്റ് അടുത്താണ് ജൻഷനിലാണ്
ആഹ് ആ പിന്നെ
പിന്ന
സിനിമക്കൊക്കെ പോവാറുണ്ടോ
സിനമക്ക് ഇല്ലാ ഫോണില് കാണാൻ താല്പര്യമാണ് അല്ലാതെ പോയി കാണാനട്ട
ആഹ് ആഹ
ഇപ്പ എല്ലാം ഫോണിലുണ്ടല്ലോ ഇപ്പ എല്ലാം ഫോണിന് കാണാൻ പറ്റും
ആഹ ഇപ്പ എല്ലാ ഫോണിലുണ്ട്
അതുകൊണ്ട് പിന്നെ അങ്ങനെ പുറത്തു പോയയൊന്നും കാണാറൊന്നുമില്ല
ആഹ് ഉം സീരിയൽ കൈ കാണോ
സീരിയൽ മുമ്പ് കാണും ഇപ്പൊ അതിനോട് താല്പര്യം ഇല്ല
ആഹ്
പിന്നെ എവിടെ വീട്ടിലെ വീടിന്റെ അടുത്തൊക്കെ പിന്നെ വയലും കായലും ഒക്കെ ഉണ്ടോ വയലൊക്കെ ഇണ്ടല്ലേ ആഹ് എവിടെയൊക്കെ വെള്ളം കേയറുവോ
ഇല്ല ഇല്ല അങ്ങനത്തെ പ്രശ്നം ഒന്നും ഇല്ല
ലേ
ചെറിയ ഗ്രാമപ്രദേശ
ഗ്രാമപ്രദേശണ അല്ലേ
ആ അവിടെ എങ്ങനെ അവിടെ ഇങ്ങനെ
എവിടാ സിറ്റിയാ
മ മ
എവിടെന്നും വെള്ളം കേറത്തില്ല
കേസാക്ക് ഇല്ലക് ദർശന
എന്തെ
മറ്റേ പ്രിയദർശിനി ബസൊക്കെ ഇല്ലേ
ആഹ് ഇപ്പൊ ഫ്രീ ഉണ്ട് ഈ മാസം പതിനഞ്ച് തൊട്ട് ഫ്രീ ആയി ബസ് ണ്ട് അതിലാ ഇപ്പൊ ജോലിക്ക് പോകുന്നത്
ആ എവിടെ ജോലി ചെയ്യുന്നത്
ഇവിടെ ഒരു കോളേജില്ല ആറുമാസം ഡെയിലി വേക്കൻസിക്ക്
ഓ
ഉം അതെ വരാറായി അടുത്ത മാസം തീരും പിന്നെ ജോലിക്ക് പോകുന്നുണ്ടോ
ശരി എന്ന ആക്കട്ടെ
ആഹ് ശരി